കട്ട്‌ ആയിപ്പോയി
ആഹ കട്ടായി പോയി ഞാന് സംസാരിച്ച് കൊറച്ച് കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അനക്കം ഒന്നും കേൾക്കാതെ വന്നപ്പോ ഫോൺ നോക്കിയപ്പോഴാ കട്ട് ആയിന്നു കണ്ടത് അ
ആഹ ഹാ
ആഹ അതെ അ അവിടെല്ലാരും മീനൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണോ
ആഹ അതെ അതെ ഇയ്യോ മീന് ഇല്ലെ എങ്കിലാണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ കുഞ്ഞിനും ഇപ്പൊ മീൻ വേണം ഇപ്പൊ കുഞ്ഞിനു ങ്ങളൊരു പരുവായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മീൻ ഇറച്ചിയൊക്കെ ഇഷ്ടമാണല്ലോ ആ ഇവിടെ ബുദ്ധിമുട്ടാ നമുക്ക് പച്ചക്കറി ആണെ പോലും എത്ര കറി വെച്ചാലും നമുക്ക് അത് മതിയാവത്തില്ല ഒരു മീൻകറി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു തോരനൊ മെഴുക്കു പുരട്ടിയോ എന്തെങ്കിലും ഒഴിച്ച് കറിയോ അങ്ങനെക്കെ ആണെ കുഴപ്പമില്ല ഇതിപ്പോ ആ് മീൻ ഇല്ലെങ്കിൽ എന്ത് വെക്കന്ന് നമ്മളിങ്ങനെ ആലോചിക്കും ആണെങ്കി ആണല്ലോ പിന്നെ അതിന് സൈഡ് ആയിട്ട് എന്തെങ്കിലും വേറെ കറി ഉണ്ടാക്ക ിയാ മതി ഉം ഉം
ഞങ്ങക്ക് അവിടെ നാട്ടിലിരിങ്ങന തന്നെ വീട്ടിൽ ചേട്ടന്റെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണേങ്കിലും ഇത് തന്നെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഒരാശ്വാസമായി എന്തെങ്കിലും ഒന്നുകൂടെ മതി ഇവിടെ പിന്നെ ഞങ്ങള് സ്ഥിരം മീൻ വാങ്ങതില്ല
ആഹ ഹഹ
രം കാരണം മീൻ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ഒത്തിരി ദിവസം ഇരിക്കും ഞങ്ങൾ രണ്ട് പേരേ ഉള്ളല്ലോ കഴിക്കാൻ പിന്നെ ചേട്ടൻ ഒരു നേരെ കഴിക്കാൻ കാണു
ആഹ ഹഹ
ഉം ചേട്ടൻ ഒരു നേരം കമ്പനി നിന്നായിരിക്കും കഴിക്കുന്നത്
ഉം ആളിന് അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് അങ്ങനൊക്കെ ഉണ്ടോ
അങ്ങനില്ല പുള്ളിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുക്ക് എന്തൊണ്ടാക്കി കൊടു ത്താലും മതി വിശപ്പിന് കിട്ടണം
ആഹാ ആ ചെലവർക്ക് ഇങ്ങനെ ഉപ്പും പുളിയും ഇച്ചിരി കൂടുതലാകണം ചില കറികൾക്കൊക്കെ എന്റെ ഹസ്ബൻറ് അങ്ങനെയാ എൻറെ വീട്ടില പപ്പയ്ക്ക് ആ് പപ്പയ്ക്ക് നല്ല ബി പി ഷുഗർ ഒക്കെ ഉള്ള ആളാണ് അപ്പോ ഇതുപോലെ കറികളൊക്കെ മീൻകറി ഉപ്പും പുളിയും അത് കുറച്ചൊക്കെയാ ഇടുന്നത് അപ്പ ഹസ്ബൻന്റിന് ആ കറിയൊന്നും വലിയ താല്പര്യമില്ല അപ്പൊ അമ്മ വെക്കുവാണെങ്കിൽ ഇതുപോലെ ഉപ്പും പുളിയും കുറച്ചേ ഇടത്തുള്ളൂ ഞാനാണെങ്കിൽ വെക്കുമ്പോ കുറച്ച ഏറെയിടും അത് അമ്മ പറയും കൊറച്ച് കൊറച്ചിട്ടാ മതിന്ന് പറയും പക്ഷെ അങ്ങനെ ഇടുമ്പോ ഹസ്ബൻഡറ് പറയും ഇത് എന്തുവാടി ഈ കറി ആളിന ഇച്ചിരി എരിവും പുളിയും ഉപ്പുമൊക്കെ മുന്നേ വേണം അമ്മ അപ്പൊ എന്നോട് പറയുമ്പോ ഈ കറി വച്ചിട്ട് കൊടുക്കാൻ നേരത്തി ഇച്ചിരി ഉപ്പ് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞ അപ്പ ഒരു ചേർച്ച ഇല്ലല്ലോ നമ്മൾ അല്ലാതെ കറി വെക്കുമ്പോൾ ഇടുന്ന ആണല്ലോ നമുക്കൊരു തൃപ്തി
അതെ ശരിയ ഇത് എന്റെ വീട്ടിൽ ഇതു തന്നാ അവസ്ഥ കാരണം ആ ആ ചേട്ടൻ വരുന്ന ദിവസം ഞാൻ പറയും ഞാനിഡാം എന്ന് ചേട്ടൻ പറയും കൊറച്ചങ് മാറ്റും വീട്ടിലുള്ളവർക്ക് വേണ്ടിട്ടേ കുറച്ചങ്ങ് മാറ്റും എന്നിട്ട് ചേട്ടനുളൈന് കൊറ്ച്ചൂടി ഉപ്പിട്ട് ഒന്ന് കൂടെന്ന് പെരട്ടി ഒന്നൂടുന്ന് ആളിയെ ആവി ആവാനെ ഒന്ന് പിടിക്കാനൊ ന്ന് വെച്ച് എളക്കിയെടുത്തു ആ കാരണം വീട്ടിലെ പപ്പയ്ക്ക് ഈ പറഞ്ഞപോലെ പ്രഷറിന്റെ പ്രശ്നോണ്ട് വീട്ടില് വരുന്ന ആര് ഫുഡ് കഴിച്ചാലും ചോദിക്കും ഇന്നത്തെ റേഷൻ ഉപ്പില്ലാത്ത കാരണം അമ്മയ്ക്ക് ഷുഗർള്ളത് കാരണം മധുരവും കുറവായിരിക്കും എല്ലാത്തിനും ആഹ പിന്നെ എന്താ ചായക്ക് മാത്രമാണല്ലോ നമ്മള് കൂടുതലും മധുരത്തിന്റെ ഇത് വരുന്നത് അതുകൊണ്ട് അമ്മയ്ക്കുള്ളത് മാറ്റ് ചായ വെച്ച് ബാക്കിയുള്ളോർക്കൊന്നു ക്ഷണിക്കു മ്പം വല്യ വിഷയം വരത്തില്ല എന്നാലും എനിക്ക് പിങ്ങനെ തൊട്ട് ഉപ്പ് കൊറച്ചും അമ്മ മധുരം കൊറച്ചുംണ്ടാന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് എനിക്കും ആഹ് ആഹ് ഒരു ശീലവാ എനിക്കും മധുരവും അധികം ചായക്ക് വേണോ അല്ലെങ്കിൽ എന്താ പാലൊക്കെ കുടിക്കുവാണെങ്കി അതിനകത്ത് മധം ഇടാതെ തന്നേണ് പാല കുടിക്ക്ണ്ട് ഉം അതങ്ങനെ ശീലവായി എനിക്ക് ആഹ്പക്ഷെ എന്താ കാര്ണം വേറൊന്ന ല്ല അമ്മയ്ക്ക് ഷുഗർ ഒള്ളത് കാരണം
അതെ അതെ പാരമ്പര്യം ഉണ്ടാകും ആഹ് എന്റെ അമ്മയു അങ്ങനെ പറയും ഇപ്പൊ നമ്മള് നല്ല പ്രായം ത്തിത് വേണോന്ന് പറ്ഞ്ഞിട്ട് കഴിക്കും വാരിയായിട്ട് പക്ഷെ ഞങ്ങക്കൊക്കെ ഇതൊക്കെ പ്രശ്നം ഒള്ളതാ അപ്പോൾ നിനക്കും അതു ണ്ടാവ കൊന്ന് വിചാരിക് ക്കെണം എന്നൊക്കെ പറയാം പക്ഷെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്ന ഇഞ്ഞ്യിപ്പോ അവര്ടെ എന്തായാലും അവർക്കൊള്ളതല്ലേ ആ സമയത്തൊക്കെയ നല്ല നമുക്ക് പിടികൂടുന്നെ എന്തായാലും ഭാഗ്യത്തിന് പക്ഷെ അത് ത്തില്ല പക്ഷെ ബി പി ഹൈ ആരുന്നു കെട്ടോ അങ് ഭയങ്കര ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കാരണം എ എനിക്കിതുപോലെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നേ സർവിക്സിന് ആഹ് അതായത് എന്റെ ആ ബേബിക്ക് അതായത് ആഹ് കൊറവായിര്ന്നു അതെ അപ്പോ ബേബി ഇങ്ങനെ ഓപ്പൺ ആയി വരുംന്ന് ഡോക്ടർ നേര്ത്തെ അറിയും സ്കാനിങ്ങില്ലേ അത് കാരണം എനിക്ക് സ്റ്റിച്ചക്കെ ഇട്ടേക്കുമായിരുന്നേ അപ്പൊ തൊടക്കം മുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അഹ് ഇടക്ക് പനി വരും പനി വരുമ്പഴ ത്തേക്കു ഇതു പോലെ ശ്വാസം മുട്ടല് ഇൻഫെക്ഷൻ ആവ അങ്ങനൊക്കെ ആവുമ്പോഴത്തേക്ക് പോയി അഡ്മിറ്റ് ആകും ആഹ് അങ്ങനെ ഭെയ്ങ്കര ടെൻഷന് ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ ആണോന്ന് അറിയത്തില്ല എപ്പ ചെന്ന് നോക്കിയാലും ബ പി കൂടുതല അപ്പോഴത്തേക്ക് പിന്നെ ആദ്യൊക്കെ ബി പി കൂടുതലാ അപ്പൊ ഡോക്ടർ പറയും എന്തോ നോർമല ആര്ന്നു നോർമൽ ആയിരുന്നു സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞപ്പ തന്നെ അതായത് അവസാനം എട്ടാം മാസത്തെ സ്കാനിങ്ങില് എനിക്കൊന്ന് പി വി ചെയ്തായ്ര്ന്നേ പി വി ചെയ്ത് നോക്കിയേപ്പോ ഡോക്ടർ പറ ഞ്ഞു ആ സ്റ്റിച്ചിന്റെ ബലത്തിലാണ് കുട്ടി ഇരിക്ക്ന്നത് അപ്പ പിന്നെ ആഹ് അധികം സ്ട്രെയിൻ വേണ്ട റെസ്റ്റ് തന്നെ എടുത്തൊ അതായത് സ്റ്റിച്ച് എനിക്ക് മൂന്നാം മാസം കഴി അപ്പോ സ്റ്റിച്ച ഇട്ടു അതിന് ശേഷം പിന്നെ ഒരു അഞ്ച് ആറ് മാസങ്ങളിലും ഞാൻ നന്നായിട്ട് നടക്കാൻ തൊടങ്ങി അത് പക്ഷെ റസ്റ്റ്‌ ആര്ന്നു ആ ബ്ല ബെഡിൽ ഒറ്റ കെടപ്പ് കെടക്കണം അങ്ങനെ ഹ് ബാത്‌റൂമി പോവാൻ അപ്പ മാത്രേ ഞാൻ എണിക്ക ത്തൊള്ളായിര്ന്ന് കഴിക്കാനൊക്കെ എന്റെ ഹസ്ബൻഡ്ന്റെ അമ്മ അമ്മയാണ് എനിക്ക് കൊണ്ടു തരുന്നതൊക്കെ ആഹ് എല്ലാ ജോലിയും പുള്ളിക്കാരി ആയിര്ന്ന് ചെയ്യുന്നൊയെക്കെ എന്നിട്ട് ആഹ് ഇതുപോലൊ ബാ ത്രുമിപ്പോയി എന്നെ കുളിപ്പിക്കുന്നത് വരെ അതായത് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസത്തോളം എന്നെ കുളിപ്പിക്കുന്നവരെ എന്റെ ഹസ്ബൻറിന്റെ അമ്മയായ്ര്ന്നു കേട്ടോ കാര്ണം എനിക്ക് കുനിഞ്ഞു കാൽ എക്ക കാര്ണം സ്റ്റിച്ചെങ്ങാനം പൊട്ടിയാലോ ആഹ് എന്നൊക്കെ വിചാരിചിട്ട് പുള്ളിക്കാരി തന്നെ അത ഒന്നാതേ എനിക്ക് ഡിലേ ആയാ ഞങ്ങക്ക് കുഞ്ഞ് ആയത് അപ്പൊ എല്ലാർക്കും ഭയങ്കര കെയറിംഗാണ് അഹ് സൂക്ഷിക്കണം സൂക്ഷിക്കണംന്നൊക്കെ അങ്ങനെ അവസാന നിമിഷം ഒരു അഞ്ച് ആ മാസത്തിലും ഞാൻ ചെറുതായിട്ടൊക്കെ ബസിനകത്ത് പോവാൻ തുടങ്ങി അതിന് മുമ്പൊക്കെ കാറിലായിരുന്നു പോകുന്നേം വരുന്നേം പിന്നെ എക്ക് ഹോസ്പിറ്റ്ല് ലാ പിന്നെ എടക്ക് നടക്കാനൊക്കെ തൊടങ്ങി പിന്നെ അവസാനം ഇതുപോലെ എട്ടാം മാസത്തെ സ്കാനിങ്ങില് കണ്ടപ്പോ പി വി ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ആഹ് ഇതുപോലെ ഞാ പറഞ്ഞു എനിക്ക് ചെല സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പഴത്തേക്ക് ഈ കുഞ്ഞി ങ്ങനെ എറങ്ങി വെരുന്ന ഒരു ഫീലിംഗസ് എനിക്ക് ഉണ്ടാകാറുണ് ഉണ്ടന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് പി വി ചെയ്തപ്പ സ്റ്റിച്ചിന്റെ ആഹ് ഒറ്റ ബെലത്തിലാ കുഞ്ഞി ഇരിക്കുന്നതെ അപ്പൊ അത് കാരണം വീണ്ടും റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എനി എനിക്കൊരു തെർട്ടിറ്റു വീക്സ് ആയപ്പയത്തേക്ക് ഡോക്ടർ പറഞ്ഞു നമ്മക്ക് സ്റ്റിച് റിമൂവ് ചെയ്യാം. ഏ എന്നിട്ട് നോക്കാം ആ ട്വന്റി ഫോർ അവേഴ്സ് നമുക്കൊന്ന് അവിടെ ഒബ്സർവേഷനിൽ വെച്ചേക്കാം എങ്ങനെ ഉണ്ട് അന്ന് തന്നെ ഡെലിവറി നോർമൽ ആയിട്ട് ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാം ഇല്ലന്നുണ്ടേ വീട്ടീ വി ടുവെന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ അതായത് നമ്മൾ അ അഡ്മിറ്റ് ആകാൻ അവരൊരു ഡേറ്റ് തന്ന അഡ്മിറ്റ് അല്ല സ്റ്റിച് എടുക്കൽ അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തോ സ്റ്റിച് എ ത്താൽ ഉടനെ തന്നെ ആകും, വരുവല്ലോ, ആ ഇത് പ്രസവം നടക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് സാധനങ്ങളെല്ലാം മേടിച് വെച്ച് എല്ലാം വീട്ടിലെല്ലാം സെറ്റ് ആക്കി വെച്ച് നമ്മള് ഹോസ്പിറ്റ് ലിൽ പോകാനായിട്ട് ബാഗെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് രാവിലെ എ അതായത് പറഞ്ഞ ഡേറ്റിന് രാവിലെ നമ്മള് പോയി പോയി അന്ന് രാവിലെ സ്റ്റിച്ച് എടുത്തു. സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ സെർവിക്സ് ഇത്ര ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ് എങ്കിൽ പിന്നെ ആ പോവണ്ട തിരിച്ചു വീട്ടില് അ അപ്പൊ ആ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് പറ ഇതുപോലെ സാധനങ്ങളൊക്കെ ഇങ് കൊണ്ടുവരാൻ പറയെന്ന് പറഞ്ഞു. അങ്ങനെ വെയ്റ്റ് ചെയ്തിട്ട് അന്ന് രാത്- ത്രി തന്നെ എന്തായാലും മോന് വന്നു. അപ്പൊ പക്ഷെ തുടക്കം മുതലേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കൊറച്ച്
എനിക്ക് സെർവിക്കലി കുറവായിരുന്നു അഞ്ചാം മാസത്തെ സ്കാനിങ് നോക്കിയപ്പം ടു പോയിന്റ് സിക്സ് ആയിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ടു പോയിന്റ് സിക്സ് ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാരണം കുഞ്ഞിന്റെ മൊകം കിട്ടുന്നില്ലാരുന്നു. ആ മൊത്തത്തിലെ സ്കാനിങ്ങിലെ കണ്ണ്, മൂക്ക്, കയ്യ്, കൈവെര്ല് ഇതെല്ലാം നോ- ക്കുവല്ലോ. അപ്പം കുഞ്ഞിനില്ല തിരിഞ്ഞ് വരാനുള്ള സ്പെയിസ് ല്ല. ലെങ്ത് കൊറവായതുകൊണ്ട് അന്ന് ലാസ്റ്റ് അവർക്ക് മനസിലാ അപ്പോഴത്തേനും ഇല്ല റസ്റ്റ്‌ പറഞ്ഞു എന്നിട്ട് ആഴിചേൽ ഏ ഇൻചക്ഷൻ എടുത്തു. എല്ലാ ആഴ്ചേലും രി ഓരോ ഇഞ്ച ഇൻജെക്ഷൻ ഉണ്ടായിർന്നു അത് ഹോസ്പിറ്റലിൽ ചെന്നെടുക്കണോന്നില്ല വീട്ടിലാരേ കൊണ്ടെങ്കിലും നഴ്സുമാരെ വരുത്തിച്ചടുക്കുന്നെങ്കിലോ അല്ലെ വീടിനടുത്തേതെങ്കിലും ക്ലിനിക്കിലോ വല്ലോ പോയി എടു അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീടിന്റടുത്തൊരു നേഴ്സ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വന്നെടുക്കും അന്നേരം ഒന്നര മാസം എടുത്തു അ എല്ലാ ആഴ്ചയിലും
ആണല്ലേ ടെൻഷനാ നമ്മക്ക് പെട്ടെന്ന് ഈ സമയത്തൊക്കെ ഇങ്ങനെ അറിയുമ്പോഴത്തേക്കേ ടെൻഷനാ ഉം
അതെന്തുവാ ഞാന് ഇല്ല അഞ്ചാം മാസത്തെ സ്കാനിങ് കിട്ടാത്തപ്പം ഏഹ് ഇവർ പറയുന്നത് നടക്കണം പിന്നെ എല്ലാരും വിളിച്ചേച് തൂമ്പ എടുത്ത് കിളക്കാൻ പോണം അങ്ങനെയ്യണം ഇങ്ങനെയ്യണം ഇത് ഭയങ്കര ബഹളമായിരുന്നു ഞാൻ നടക്കാത്തൊണ്ട ശരീരം അനങ്ങാഞ്ഞിട്ട ബഹളം വച്ച് ലാസ്റ്റ് ആണ് പിന്നെ കുഞ്ഞിങ്ങനെ മുഖം കാണുന്നി- ല്ല ലാസ്റ്റ് ആണ് ഇവര് ഏ ഇങ്ങനെ നോക്കിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അയ്യോ കൂടു കൊറവാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മോളെ ഇനി റെസ്റ്റ് എടുക്കണം. മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ അതറിഞ്ഞില്ല. അത്രക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരിക്കും ആഹ് ആവശ്യത്തിന് ഉണ്ടായിരിക്കും ഉം അഞ്ചാം മാസ -ത്തെലാണ് ഇത് അറിയുന്നേ അപ്പൊ എന്നോട് പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുക്കണം പിന്നെ ആവശ്യങ്ങൾക്ക് മാ ത്രം എണീറ്റ് നടക്ക ഏ അല്ലാതെ എഴുന്നേറ്റ് നടക്കല്ലേ ബെഡ് റെസ്റ്റ് എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ റസ്റ്റ്‌ ആയിരിക്കണം. ആ മേലനങ്ങി പണിയെടുക്കരുത് പ്രത്യേകം പറഞ്ഞ് അത് കഴിഞ്ഞേച്ച് ഏ കാണുന്നവരും വരുന്നവരും പോകുന്നവരും വിളിക്കുന്നവരും ഇങ്ങനെ ഇരിക്കല്ലേ. ഗർഭിണികൾ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഞാൻ പറഞ്ഞ എന്നോട് ഡോ കടർ പറവയുന്നല്ലേ, എനിക്ക് അനുസരിക്കാൻ പറ്റു.
അതെ, അതെ ഞങ്ങളും താമസിച്ചവിടെ ഇതുപോലെ അതായത് ഇപ്പൊ എന്റെ ഹസ്ബൻറിന്റെ വീട്ടിൽ കുറച്ച് പണി നടക്കുന്ന സമയമായിരുന്നു അന്നേരം അപ്പൊ ഇതുപോലെ ആ ഞങ്ങള്ൾ റെന്റിന് വീട് എടുത്തിട്ടായിരുന്നു എന്റെ ഡെലിവറി വേണ്ടിട്ട് അപ്പൊ ഇതുപോലെ അവിടെ നമ്മൾ പരിചയല്ലല്ലോ, നമ്മൾ റെന്റിന് അങ്ങോട്ട് ചെന്നേല്ലേ, അപ്പൊ അവിടെ ചെന്നപ്പോ ഇതുപല ഞാൻ പതുക്കെ ഇങ്ങനെ നടക്കേ, പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആ അത് നന്നായിട്ട് കയ്യൊക്കെ വീശി അങ്ങോട്ട് നടന്നാട്ടെ. എന്നിങ്ങനെ പറഞ്ഞു, അപ്പൊ എന്റെ അമ്മായിമ്മ പറഞ്ഞു അങ്ങനൊന്നും അതിന് നടക്കാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിട്ട് കിട്ടിയതാ എന്ന ക്കെ, ഇങ്ങനെ അമ്മായിമ്മ പറഞ്ഞു, കാണുന്നവര് പറയും ആ അതാ കുനിഞ്ഞങ്ങോട്ട് എടുക്ക്, കുനിഞ്ഞഞ് ചെയ്യ് എന്നൊക്കെ പറയും, ഉം
ആ, ഇത് എന്നിട്ട് അതുപോലെ തന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞ ഈ ചോറ് വലിച്ചു വാരി തിന്നല്ലേ, ഫുഡ് ഡയറ്റ് നോക്കണം, കുഞ്ഞിന് ഓവർ വെയറ്റ് വന്ന് കഴിഞ്ഞാ ഡെലിവറി പാടാ, അതാ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറഞ്ഞ അതെ. ഈ, ഈ സമയത്തല്ല സ്റ്റാർട്ടിങ്ങിൽ, പക്ഷെ പുള്ളിക്കാര തി എപ്പോഴും പറയു ണ്ടായിരുന്നു, നാട്ടുകാര് പലതും പറയും. അതൊന്നും കേൾക്കല്ല, ജൈവവളത്തിന്റെ മക്കളും രാസവളത്തിന്റെ മക്കളും, തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ത്, അത് സത്യവാ, കാരണം നമുക്ക് ക്ക്, ചില സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചിലത് പല കണ്ടീഷൻസ് ആണല്ലോ. പിന്നെ പലരും വരുമ്പോ ഒരു ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും, അപ്പം മധുരം ഒക്കെ കൊതി ക്ക്, മാത്രം കഴിക്കുക അല്ലാണ്ട് ഒരുപാട് കഴിക്കല ഉം, നമ്മൾ ആ ഒരുപാട് ഇതാവല്ലേ, ഷുഗർ കൂടുല്ലേ ബീ കതൊക്കെ, പക്ഷെ അത്ആലോചിച്ച് ടെൻഷൻ ആവാനൊന്നും നിക്കണ്ട, നോർമലായിട്ട് നോർൽ ഡെലിവറി വേണം അങ്ങനെ മെന്റലി ഹെൽത്ത്‌ ഫിറ്റ് ആയിട്ട് ഇരുന്നാൽ മതി, അങ്ങനെ എനിക്കന്തോ ന്തായാലും പറഞ്ഞ ഒന്നോ രണ്ടോ മാസത്തെ ഈ ശേഷം കഴിഞ്ഞിട്ടേ എന്റെ അടുത്ത് പറഞ്ഞു,, ഇത് ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ ചെല്ലണന്ന് പറഞ്ഞായിരുന്നു. പിന്നെ, ഡോക്ടർ പറഞ്ഞു ഒന്നര മാസം പോയപ്പോപറഞ്ഞു, നമുക്ക് ഇനി മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഇതുപോലെ തന്നെ നോക്ക എന്തേലും ബുദ്ധിമുട്ട് തോന്നുവായാണെങ്കി അപ്പതന്നെ വരണം ഇതായല് സ്റ്റിച്ച് പുള്ളിക്കാരത്തി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതില് നിന്നില്ലേ സ്റ്റിച്ച് ടാന, പറഞ്ഞെ, അപ്പ ഞാനൊരുന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റി ച്ചിടുന്ന സ്റ്റേജിലേക്ക ഒന്നും പോവല്ലേന്ന്.
ആഹ പക്ഷെ നമുക്ക് അതൊരു സേഫ്റ്റി ആട്ടൊ, നമുക്ക് ഈ അവസാന നിമിഷം ഇങ്ങനെ സെർവീസ്, എ ഓപ്പൺ ആണന്ന് അറിഞ്ഞു കഴിയ്പോ, ലെങ്ത് കുറവാന്ന് അറിയുമ്പോ സ്റ്റിച്ച് ഇട്ടാൽ മതി. ന്ന് നമ്മ വിചാരിക്കും, കാരണം കുഞ് വലു ഇതായി വരന്തോറുവേ നമുക്ക് പേടിയ, അത് തുറന്ന് തുറന്ന് വരും. ഉം